ഹലോ
ആഹ് ഞമുക്ക് എന്ത് വിഷയത്തിൽ ചർച്ച ചെയ്യാം
എന്ത് വിഷയം വെണൊങ്കിലും ചർച്ച ചെയ്യാം
നമുക്ക് മൂവിനെ കുറിച്ച് ചർച്ച ചെയ്താലോ
ആയിക്കോട്ടെ ഏത് ഏത്-
ഇപ്പൊ മലയാളം മൂവില് ഞാനില്ലേ ലേറ്റസ്റ്റായിട്ട് ഞാൻ കണ്ടപടം- ദൃശ്യം ത്രീ യൊ തിയേറ്ററക്കെല്ലായിട്ട്
ഓക്കെ
നിങ്ങള് ദൃശ്യം ത്രി കണ്ടായിരുന്നോ
ഞാനും ദൃശ്യം ത്രീ തിയേറ്ററിലല്ല ഫോണില് കണ്ടു
ആഹ് കണ്ടിരുന്നില്ലേ എന്താണ് നിങ്ങക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങ കൃത്യം ദൃശ്യത്തിന്റെ ആ സംഭവം ത്രീ യിൽ ഉണ്ടായിരുന്നോ
എനിക്ക് ടൂവിന്റെ അത്രയും വൺ ന്റെ അത്രയും ഒരു- ഫലി കിട്ട സമയ എട്ടണ്ട് പക്ഷെ ഓല് വലുതായിട്ടുള്ള ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ- യാഥാർത്ഥ്യത്തിൽ അത് അക്‌സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല
ഉം ഉം അതായത് ദൃശ്യം ടു ഒക്കെ നമുക്ക് തന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ- ഒക്കെ അത് ത്രീയിൽ കിട്ടില്ലന്ന് തന്നെ തികച്ചു പറയാൻ പറ്റൂല്ല അതായത് നമ്മള് എക്സ്പെക്ട് ചെയ്ത ഒരു ദൃശ്യം ത്രീയല്ല കിട്ടിയത് എന്നുള്ളൊരു സംഭവംല്ലേ
അതെ
എന്ത്-
ഞങ്ങള്ൾ
എന്തുകൊണ്ടാണ് ആളുകൾ ദൃശ്യം ത്രീ ശോകമാണെന്ന് പറഞ്ഞത് ന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നി എനിക്ക്
ഉ അതെ അതെ അതെ അതിനൊരു യാഥാർഥ്യം ഉണ്ട് അതിൻ്റെ യാഥാർഥ്യ എന്താന്നറിയോ ദൃശ്യം വൺ വും റ്റു വും ഒരു ഫെയമസ് നോവല് പൊക്കിയതാണ് ഇതുപോലെ ഒരു കഥ ലോകത്തുണ്ട് നിലപ പ്ലീസ് നോവലാണത്
ഏയ് ഏതണത്
ദൃശ്യം വൺ വും റ്റു വും
ഉ
അതിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മല്ല ഞാൻ ദൃശ്യം പാർട്ട് വന്ന സമയത്താണ് ആ നോവലിനെ കുറിച്ചിട്ട് കേൾക്കുന്നതും- അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ- മുന്നോട്ട് വന്നിരുന്നരു സമയം ഉണ്ടായിരുന്നു ദൃശ്യം പാർട്ട് വൺ
ആഹ്
ഓക്കെ ദൃശ്യം ടുവും എന്താണ് അതിന്റെ പാർട്ട് ടു തന്നെയാണ് അതിന് ശേഷം- ആ സ്റ്റോറിക്ക് എന്തില്ല ആ നോവലിന് പിന്നെ നെക്സ്റ്റ് ഒരു പാർട്ട് ഇല്ല
ഈ ത്രീന്ന് പറയുന്ന സംഭവം അത് അവസാനിക്കുകണത് ത്രീ എന്ന് പറയുന്ന സംഭവം വോളിയം ത്രീ ജിത്തു ജോസഫ് സ്വന്തം കഴിയുന്നിട്ടതാണ്
അപ്പൊ അതാണ് പാളിയത്
അതാണ് പാളിയത് ഇത് വേറെ കൺട്രീസിലൊക്കെ ഇതിന്റെ റിമേക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ വെ ഒരു കൺട്രീയുണ്ട് അതായത് ആ പക്ഷെ ഇതിന്റെ യാ യഥാർത്ഥ ഈ നോവലുമായി ബേസ് ചെയ്തിട്ടുള്ള രാജ്യത്തെ എന്ത് ചെയ്തിട്ടില്ല അത് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല പാർട്ട് വൺന്ന്
ആഹ് ആഹ് ആഹ്
നമ്മുടെ നാട്ടില് പിന്നാരും ഇത് എന്തും കോപ്പി ചെയ്യാ എല്ലായിടത്തും പറ്റൂല
അതെ അതെ പക്ഷെ എന്നാലും ദൃശ്യത്തിന് വണ്ണിന് ടുന് ലഭിച്ച അംഗീകാരങ്ങള് ഒരു പക്ഷെ ആ നോവലിന്റെ കോപ്പി റേറ്റ് വന്നാല് പണിയവുമായിരിക്കും അല്ലേ
അല്ല അത് ഓൾറെഡി ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പൊ നമ്മുടെ നാട്ടില് എന്താ ഇങ്ങനെ പൊതുവേ ഇപ്പ മന്ത്രിമാരാണെങ്കിലും എന്തില്ല കളിയാക്കാൻ പാടില്ല എന്നുള്ള നിയമം നമ്മുടെ നാട്ടിലില്ല അതിന്റെ കോപ്പി വരും ഇപ്പോ പ്രിയദർശ് ന്ന് പറയുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സിനിമകൾ മറ്റു സിനിമകളിൽ നിന്നും മ മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ കണ്ടത് ടുത്ത്എഴുതി സിനിമയാക്യ വ്യക്തിണ് മൂപ്പര്
പ്രിയദർശൻ ഉം
ആ പ്രിയദർശൻ പക്ഷെ മൂപ്പര് ഏറ്റവും വലിയ പ്രത്യേക എന്ന് വെച്ചാലേ മൂപ്പര് തുറന്ന് സമ്മതിക്കാ റെഡിയാണ്
അതെ അതെ
ഇപ്പൊ ബോയിങ് ബോയിങ്ന്നുള്ള ഒരു പടണ്ട് മോഹൻലാ ലിന്റെ അടിപൊളി പടാ ആ ബോയിങ് ബോയിങ് കേട്ട്ക്ക്ണോ
ഞാൻ കണ്ടില്ല
കണ്ടിട്ടുണ്ടാവും കോമഡി പടാണ് ജഗദീഷ് ജഗദി ശ്രീകുമാറൊക്കെ ഒള്ളെ പക്ഷെ ഈ പടം ശരിക്ക് ഒരു ഇംഗ്ലീഷ് മൂവി പക്കയായിറ്റ് പകർത്തിയതാണ് മൂപ്പര്ക്ക് സമ്മതിക്ക്ണേ ന് സമ്മയ്ക്ക്ണ് ണ്ട് മറ്റുള്ളവരെമാരി ഇന്ദ് ന്റെ സ്വന്തം കഴിവാണ്
ആഹ് അങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം കഴിവല്ലാത്ത കാര്യത്തിന് ആ സംഭവം ഇല്ല
ഇല്ലല്ല പക്ഷെ മൂപ്പരെ പടങ്ങൾ അടിപൊളിയാണ് ആളുകൾ കാണാനും ഇഷ്ടപ്പെട് ണ് ണ്ട്
ഉം നിങ്ങള് വേറെ ഈ അടുത്തായിട്ട് കണ്ട പടങ്ങള് ഏതാണ്
വേറെ ഇപ്പ ഞാനീ അടുത്ത് കണ്ട ഒരു പടം ഉം മറ്റേ താണ് എന്താ പറയാ എന്താ ഗൂ ഗൂന്നോ എന്തേ ഒരു പേരുള്ള ഒരു പടാണ്
ഏഹ് മലയാളല്ല
മലയാളാണ് മാണിയംപിള്ള രാജു പുള്ളിയുടെ മോന് വെച്ചങ്ങാണ്ട് ചെയ്യിച്ച ഒരു പടം ഒരു പോസ്റ്റ് അത് റെഡി കണ്ടു ഗോസ്റ്റ് മൂവിയാണത് ഒരു പ്രേതപ്പടാ
ഉം ഞാൻ അങ്ങനെത്തെ ഹോറർ മൂവീസ് കാണാത്തത് കൊണ്ടാണോന്ന് അറിയില്ല
അത് തിയറ്ററിലൊന്നും അങ്ങനെ കളിച്ചട്ടില്ല
ആഹ് അങ്ങനെ റിവ്യൂ ന്ന ഏഹ് ഞാഹ് സെലക്റ്റീവ് ആയിട്ടാണ് അധികം കാണാറുള്ളൂ അതായത് നല്ല റിവ്യൂ ഒക്കെ
രീതീല് വന്നത് എടുത്ത് ക കണ്ടതാ മലയാളങ്ങളൊക്കെ ഞാൻ എന്തെയും കാണും
ഒ ടി ടി യിലൊന്നെക്കി കാണൂലേ നിങ്ങള് ആഹ് ഇങ്ങൾ ടീച്ചിയോലെസൻ കണ്ടോ
ഏതാണ്
കൊറിയൻ ടീച്ചിയോ ലെസൻ
ഇല്ല ഇല്ല ഇല്ല ഇല്ല കൊറിയൻസിനോടൊന്നും താല്പര്യമില്ല കുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല
ആഹ് ഞാൻ ഈ അടുത്തായിട്ട് ഇറങ്ങിയ ഒരു സി അതായത് കുറെ മലയാളത്തില് തന്നെ കുറെ റിവ്യൂസ് കണ്ടപ്പോ കണ്ടതാ അത്യാവശ്യം കാണാനുണ്ട് നമ്മളൊരു മാസ്റ്റർ ടു എന്നൊക്കെ പറയാം ടെൽ കിഡ്സാർ നോട്ട് കിഡ്സ് എനിമോർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലേ അവര് ഡ്രഗ് യൂസ് ചെയ്യുന്നതിനെ എതിർത്തിട്ട് അല്ലെങ്കിൽ റാഗ് ചെയ്യുന്നതിനെ എതിർത്തിട്ട് ഓരോ എപ്പിസോഡുകളും ഓരോ കഥയെ എതിർത്തിട്ട് ഒരു രസമുള്ള ഒരു മൂവി അത് ഞാൻ കൊറിയൻ ആഹ് ഉണ്ട് ഉണ്ട് അതായത് ഞാൻ അധികം കൊറിയൻ പടങ്ങളൊന്നും കാണാറില്ല പക്ഷെ ഈ പടം ഞാനങ്ങനെ റിവ്യൂ കേട്ടതുകൊണ്ട് കണ്ടതാ
ആഹ് റിവ്യൂ കണ്ടിട്ടല്ലേ
ആഹ് ഓക്കേ ഓക്കേ
ഉം ഞാനങ്ങനെ കൊറിയൻ പടത്തിനോടൊന്നും ഞാൻതുവരെ അങ്ങനെ കണ്ടിട്ടില്ല.
അതെതെ നിങ്ങള് സർവമ്മായെനെ കുറിച്ച് നിങ്ങൾക്കെന്താ അഭിപ്രായം.
സർവമയം നിവിൻപോളി.
തിരിച്ച് ആ അനെതിരിച്ച് വന്നൊരു പടം പോലെ.
ആഹ് കൊഴപ്പല്ല. നിവിന്റ ആ ഒരു സ്കില്ലിനെ പര ഉ ഉപയോഗിച്ചിട്ടില്ലന്നാണ് എന്റെ അഭിപ്രായം.
ആഹ് ആ ഒരു സംഭവം നമുക്ക് ഫീലയിണ്ട് കാരണം പ്രേമത്തില് നിവിൻ കാണിച്ച സംഭവങ്ങളൊന്നും. പിന്നെ പിന്നെ വന്നിട്ടില്ലല്ലോ.
പടം കൊള്ളാം പടം കൊഴപ്പല്ല നമക്ക് കാണാം നമ്മൾ എൻജോയ് ചെയ്യുന്നു. പക്ഷെ നിവിൻമ്പോളി എന്ന വ്യക്തിയെ. അവിടെ എന്ത് ചെയ്തിട്ടില്ല പരമാവതി. പൂർണമായിട്ട് ഉപയോഗിച്ചിട്ടില്ല ആ ഒരു കാര്യത്തില്. അവര് പരാജയാണ്.
പഴയ പടങ്ങളൊക്കെ ങ്ങൾ ഇപ്പഴും വീണ്ടും കാണാറുണ്ടോ.
പഴയെ പടങ്ങളൊക്കെ ഞാൻ. ചെല സമയത്ത് ഇപോ ഒരുപാടായി പ പടങ്ങളൊക്കെ കണ്ടിട്ട് ബട്ട്‌ എന്നാലും.
കാണാശ്രമിക്കും അതെ. ഇങ്ങക്ക് ഏറ്റും ഇന്ട്രസ്റ്റിംങ്ങായ പടം.
പഴയെതോ.
ആഹ്
ഇൻട്രസ്റ്റിങ്ങായപടം സാമ്രാജ്യം.
പ്പൊ അത് വല്ലാണ്ട് പഴയതായില്ലേ.
സാമ്രാജ്യം സീനല്ലേ അടിപൊളി പടല്ലേ പഴയതില്. നമ്മക്കെ. അതേപോലെ ജയറാമിന്റെ പടങ്ങള്.
ഓ ഇങ്ങള് പുത്യ. ബോളിവുഡ് പടങ്ങളൊക്കെ കാണാറുണ്ടോ.
ഹോളിവുഡ് മലയാളോ അല്ല മറ്റേ.
ആഹ് ഇംഗ്ലീഷ് അല്ല ഞാൻ ഹി ഹിന്ദിക്കെയാണ് ഉദ്ദേശിചെ ബോളിവുഡേ
ആഹ് ഇല്ലല്ലല്ല ല്ല. പക്ഷെ ഇതിന്റെ മുമ്പ് ഗോസ്റ്റ് എനിക്ക് ഗോസ്റ്റ് ഹോറർ മൂവീസിനോട് നല്ല താല്പര്യയിരുന്നു. അന്നേരൊന്ന് ആ റോങ്ട്ട് റോ കണ്ടയിഞ്ഞാ ആകെമൊത്തംബ്രാന്താവും അങ്ങനത്തെത്. ആ റോങ്ങ് ടേണൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ. ഈ ജുറാസിക് ജുറാസിക് പാർക്കിന്റെ എല്ലാ വേർഷണും കണ്ടിട്ടുണ്ട് ഒരുപാട്.
അതെതെ അതൊക്കെ നലെ കളിച്ചപടങ്ങളാണല്ലോ.
അതെ പക്ഷെ അത അതെ അതെ അതെ അതെ അതെ. ജുറാസിക്കിനോടെന്ക്കൊര് താല്പര്യള്ളാണ്.
ഇന്ത്യെല് ഇപ്പഴും നാടകം എന്നുള്ള സെറ്റപ്പില്. മൂവെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞാല്ങ്ങള് വിശ്വസിക്കോ.
നാടകം ബേസ് ചെയ്തങ്ങാണ്ട് ഇപ്പഴും ഇന്ത്യലോ.
അതെ പണ്ട് കേരളത്തിലക്കെണ്ടായിരുന്നിലെ നാടക കമ്പനികൾ. കൊറെ നോവലുകളൊക്കെ ആ വിഷയത്തിലൊക്കെ എറങ്ങിന്നല്ലോ. ആഹ് സിനിമ എറങ്ങണെന് മുമ്പേ. പക്ഷെ ഇന്ത്യേല് പല സംസ്ഥാനങ്ങളും ഇപ്പഴുവൊണ്ട്. ആ നാടകം അതായത് അത് കാണുമ്പോ നമുക്കൊരു ഫിലിം ഫീലിംഗ് കിട്ടും.
ഉംഹ്.
രണ്ട്‌ ‌ മണിക്കൂറൊക്കെ ദീർഘള്ള ന ലാഗ് വരാതെ. നാടകം എന്നുള്ള സംഭവം ഉഷാറാക്കി ഉഷാറാക്കി വന്നിട്ട്. ഇപ്പാസാം പോലത്തെ സ്റ്റേറ്റുകളില്ലേ. നമ്മള് നമ്മള് കൊറെ വുഡ്സ് കേക്കാറില്ലേ ബോളിവുഡ് ഹോളിവുഡ്. ബോളിവുഡ് ആനെ കൊറച്ചൊര് സൗദ് കേൾക്കാറില്ലേ അതല്ലാത്ത അധിക സൗ താനങ്ങളിലിപ്പൊഴും ആ നാടക സംഭവങ്ങളുണ്ട് അതായത് അയ്നായിട്ട് ഓല് പാട്ടെറക്കും എന്നട്ട് ഓരോ ആൾ ഏരിയേല് ഒരു പോസ്റ്റർ ഉണ്ട്- പ്പൊ ആസാമിലൊക്കെ ആസാമില് ഞാൻ പഠിച്ചതിപ്പോ അവിടെപ്പോ വല്യൊരു പരിപാടിയുള്ള ടൈമില് ഇങ്ങനെ മുമ്പ്മ്പേ അനൗൺസ് ചെയ്യും ഇങ്ങനെ ഒരു നാടകണ്ടാവും
ഉം
നല്ല അത്യാവശ്യം ആളുകള് വരും എന്നിട്ട് ഇത് നല്ലം ഏർണിങ്ങുണ്ടാവും പിന്നെ ഇതേ സംഭംതന്നെ അടുത്ത നാടുകളിലും പോവും അങ്ങനെ ചെയ്യും അതായത് ആ സ്ഥലത്തൊന്ന് തിയേറ്ററുകൾ ഒരു ജില്ലേലൊരു തിയറ്റർ അങ്ങനേക്കെണ്ടാവുള്ളൂ പ്പ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജിലേല്ല് വന്നാല് നൂറ് തിയേറ്റ്റിന്റെ മേലെണ്ടാവും ഇവിടെ ഒരു ജില്ലേന്നറഞ്ഞാല് ഒരു തീയേറ്ററൊക്കെണ്ടാവു അതായത് ആസാമെന്നൊക്കെ പറഞ്ഞാൽ വല്യൊരു സ്റ്റേറ്റ് ആണല്ലോ
അതെ
അതുപോല്തന്നെ ഞമ്മളിപ്പോ ടൂറിസ്റ്റ് ഹബ്ബായിട്ട് കാണുന്ന വേറെ പല സംസ്ഥാനങ്ങളിലൊക്കെ തിയേറ്ററുകള് കൊറവേ അതായത് അവര്ക്ക് അവരുടേതായ കൾച്ചറ് ഇപ്പൊ നാഗാലാൻഡിനെക്കെ കുറിച്ച് പറയുമ്പോ അവരുടെ ഒരു ഫെസ്റ്റിവല്ണ്ട് അതവര് നല്ല ഉഷാറായിട്ട് നടത്തും ഹലോ
ആഹ കേൾക്കാം കേൾക്കാ മനസ്സിലായി ഞാങ്ങനെ ആലോചിച്ചതാണ് ഞാന് ഇങ്ങനെ ഒരു സബ്ജക്ട് റ്റ് ഞാനാദ്യായിട്ട് കേൾക്കാ ന്ക്ക് അറിയില്ലാട്ടൊ ഇങ്ങനെ നെലവിലുണ്ട് എന്നുള്ള ഇങ്ങത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല
കേട്ടത് അപ്പൊ ഏതായാലും നമ്മളീ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോ ങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു
ആ അതെ അത് നല്ലൊരു അറിവാണ്
ആഹ് ആഹ്
അയ്നെ കുറിച്ചൊന്ന് നോക്കണം
ഉം അതേപോലെ ഇവിടെപ്പ ഞമ്മള് ഏ ഞാൻ ആസാം മേഘാലയൊക്കെ പോവുമ്പോ ആസാമില് വെച്ചപ്പോ ആസാമില്ങ്ങനെ- ഷോപ്പുകളൊക്കെ നോക്കിയപ്പോ ഷോപ്പുകളിലൊക്കെങ്ങനെ പോസ്റ്ററ് അപ്പൊഞാ ഇത് പടാന്ന് വിചാരിച്ചു അതായത് പടത്തിന്റെ പോസ്റ്റർ പോലെ നമുക്ക് തോന്നും
ആഹ് അത്രയേറെയവര് അതിനെ കൊണ്ട് നടക്ക്ന്നുണ്ട്-
ആഹ് നമ്മടെ നാടിനെക്കെ താരതമ്യപ്പെടുത്തുമ്പോ ഒരു സിനിമേടെ പോസ്റ്ററ് പോലെ നമുക്ക് തോന്നും അതായത് ഒരാള് ഗണ്ണൊക്കെ പിടിച്ച് ഇങ്ങനെ നിക്കണ് രണ്ട് ആൾക്കാർ അങ്ട് തിരി ആഹ് സംഭവം ഉണ്ടല്ലോ ഒരു സിനിമ പോസ്റ്റർ സെറ്റപ്പ്പിൽ പക്ഷെ അതിന് ട്രൈയിലർ ഒന്നും ഉണ്ടാവില്ല അതായത് ഇ ഇവിടുത്തെ ജനങ്ങള് ഫോൺ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഫോണിന് നല്ല റേറ്റ് ആണ്ന്നുള്ളരു കൺസെപ്റ്റില് ഒരു വീട്ടിലൊരു ഫോൺ ഒക്കെ ഉണ്ടാവുള്ളൂ അതന്നെ ഇപ്പോ വരുന്നുള്ളു അതുപോലെ തന്നെ ഇവിടുത്തെ അതായത് ഈ ഒരു സംഭവം എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി അതായത് ഇവരെ കുറിച്ച് പറഞ്ഞാല് ഇവർക്ക് സിനിമയെ കുറിച്ചിട്ട് വലിയ ഐഡിയന്നുണ്ടാവൂല ഇനി ഒഴിവുള്ള ടൈമിൽ ഇവര് ആ്ഹ് ഇവരെന്താ ചെയ്യാന്ന് ചോദിച്ചാല് യൂട്യൂബിലെ വീഡിയോസ് കാണും ഇൻസ്റ്റഗ്രാമും യൂസ് ചെയ്യാറുണ്ട്
ഏഹ്
ഒന്നും കൂടി ഉൾഗ്രാമങ്ങളിലേക്ക് പോയാ അതുമില്ല
അതല്ല ഞ ആഹ് അത്പ്പാ എന്റെടുത്ത് അഹ് പറഞ്ഞു ഞാന അത് കുറച്ച മുമ്പ് ഒരു പയ്യനെ പരിചയപ്പെട്ടപ്പോ പുള്ളിങ്ങനെ പറഞ്ഞു പുള്ളി ആസാമിലാണ് നമ്മളെവിടെ അവിടെയള്ള ഒരുപാട് കൾച്ചർ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ എന്റടുത്തു ഷെയർ ചെയ്തായിരുന്നു
അതെ അതെ അതായത് ഇവിടുത്തെ വീടുകളൊന്നും വാർപ്പ് വീടുകളല്ല
ഏഹ്
അവിടുത്തെ അതായത് ഈ തകരം കൊണ്ടുണ്ടാക്കിയ വീടുകള് മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു വർഷത്തിൽ അഞ്ചു പ്രാവശ്യംങ്കിലും ഭൂമി കുലുക്കമുണ്ടാവും ഇവിടുത്തെ അന്ന് അവിടുത്തെ ഒരാളോട് സംസാരിച്ചു അതായത് ഇപ്പോ ഈ അടുത്ത് ഫിലിപ്പീൻസിൽ ഒരു ഭൂമി കുലു ക്കണ്ടായില്ലേ അവിടെ ഒരു ബിൽഡിംങ് ഒക്കെ മറിഞ്ഞ് ആഹ് ടൈമിൽ ആഹ് ആഹ് ആഹ് ആഹ് ടൈമിൽ ഞാന് ആസാമിൽ ഇണ്ടായിരുന്ന് ആ ടൈമില് ഇവിടുത്തെ ആൾക്കാരുടെ ഇപ്പോ ഞാന് അന്നവിടെ താമസിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബിൽഡിങ്ങിലാണ് അതായത് ഒരു വാർപ്പൊക്കെ ഉള്ള ബിൽഡിങ് ബിൽഡിങ് പറഞ്ഞാൽ ഏരിയൽ ഞാന് താമസിക്കുന്ന ബിൽഡിങ്ങേ കണ്ടുള്ളു പിന്നെ കൊറച്ചപ്പുറത്ത് വേറൊരു ബിൽഡിങ് പിന്നെ കൊറേ അപ്പുറത്ത ഒരു ഗവണ്മെന്റ് സ്കൂൾ അതെ ഞാൻ ആസാമിൽ ഇങ്ങനെ ഇന്ത്യൻ ആയിട്ട് ഇങ്ങനെ വന്നതാണ്
ഓക്കെ അവിടെ എന്താ ചെയ്യുന്ന നിലവില്
ഇല്ല ഇവിടെ ട്രിപ്പ് അടിക്കാൻ മെയിനായിട്ട് ഇപ്പൊ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് അപ്പൊ ഇവിടെഞാ അപ്പോ ഈ ടൈമില് ഞമ്മൾ ഇവിടോക്കെ നല്ല ഫീല് ചെയ്തു അതായത് തീവ്രത അഞ്ചൊക്കെ രേഖപ്പെടുത്തിയിട്ട്
ആഹ് നല്ല ഡേഞ്ചർ ആയിക്കണ്
പക്ഷെ ഇവിടെ ഒരു അപകടം കാര്യങ്ങളൊന്നുല്ല്യ കാരണം ഇവിടെണ്ടായിരന്ന ആൾക്കാര് ആഹ് ഒരു കൺസെപ്റ്റന്നുസരിച്ച് തിരിച്ചാണ് ജീവിക്കണുന്നത് അതായത് വാർപ്പിന്റെ വീടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫൗണ്ടേഷ് ആഹ് അതെ അതെതെ അഹ് അതെതെ പക്ഷെ എന്നാലും അന്നുണ്ടായ കുൽക്കം ഇന്ന് കൂടുതലാണ് സാധാരണക്കായി എന്ന് ഇവര് പറഞ്ഞു
അതെ അല്ലെ ഈ ലക്ഷദ്വീപിലൊക്കെ താമസിക്കുന്ന ആളുകളും പൊതുവെ പറയാറുണ്ട് അവര് വലിയ ബിൽഡിങ്ങുകൾ കൂടുതൽ അങ്ങനെ കെട്ടിപ്പൊക്കാറില്ല
ആ വെള്ളം കേയറും അല്ലെങ്കിൽ അവക്ക് കടലാണ് കാണുന്നത് എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഞാൻ കേട്ടു
ആണ് അഹ് പക്ഷെ അവിടെ നമ്മള് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ ജീവിക്കുന്നത് അടിപൊളി ജീവിക്കുക അല്ലാതെ വീടുംമേ മറ്റേ ന്നും ഒരുപാട് ഇൻവെസ്റ്റേയ്യൂല
അതെ
അടിപൊളിയാണ് അവിടെന്നാ പറയുന്നത് ഒരുസം പോണം താല്പര്യംണ്ട് പോകാന്
ലക്ഷദ്വീപല്ലേ ലക്ഷ് ലക്ഷദ്വീപ് രസാണ് അതായത് നമ്മള് വീഡിയോക്കെ ഇങ്ങനെ കണ്ടുള്ളൊരു പരിചയം
എന്റൊരു സുഹത്ത് അവിടുന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്
അതെ ആഹ് അവിടുത്തെ ആൾക്കാര് ഇപ്പോ വളരെ ക്രൈം മൈന്റ് ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറഞേൾകാറുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിലൊന്നും അവിടെ കാര്യായിട്ട് ആവശ്യൊന്നുംല്ല
ഇല്ല അത് നമ്മള് മറ്റേ പൃഥ്വിരാജിന്റെ ഒരു പടത്തിലാണ് എന്തെയ്തത് ആ സംഭവം കണ്ടത് ഈ പോലീസ് സ്റ്റേഷനില്ല അവിടെ ആളുകള് എങ്ങനെയാണ്ന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ളത് ഞാൻ മനസ്സിലാക്കണത് ഒരു മൂവിന്നാണ്
അത് അവര് ചുറ്റും കടലാ കാണുന്നത് എന്ത് കാണിച്ചിട്ടും എന്താണ് എന്നുള്ളൊരു ബോധം
അതവിടെ കച്ചവടക്കാരൊക്കെ നമ്മൾ സാധനം വെച്ച് കഴിഞ്ഞാ വാങ്ങിച്ചിട്ട് പൈസ അയിലിട്ട് പോകുന്നാ പറഞ്ഞത് ഇക്കൊന്നും വേണ്ട വിൽക്കാന്
അതെ അതെ നമ്മള് ടൈം കഴിഞ്ഞിന്ന് തോന്നണ് നമ്മള് പന്ത്രണ്ട് മിനിറ്റ് അല്ലേ
പതിനാല്
ആഹ് അപ്പൊ പതിനാലായിണ് ഞാൻ ഒന്നൂടി വിളിക്കാം അതകുമ്പോ രണ്ടമത്തേതിൽ വരുമല്ലോ
ആഹ് ഓക്കെ